ഹലോ
ഹലോ കേക്കാവോ
ആഹ് കേക്കാം
ആഹ് ആഹ് ആഹ് എന്തായീ ഉച്ചക്ക് കഴിക്കാനൊക്കെ ആയോ
ക്ക് കഴിക്കാനുള്ളത് ഇത് ഏകദേശം ആയിക്കൊണ്ടിരിക്ക്ണു ഇന്ന്വ്ടെ കപ്സയാണ് ഉണ്ടാക്കിയത്. അപ്പ ഞാൻ ഇച്ചിരി മുന്നേ എനിക്ക് പിള്ളേര് വന്നു മദർസേന്ന്
ആഹ്
എനിക്ക് വേറൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അന്നേ ന്നേ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇവിടെ എന്ത് സ്പെഷ്യല് ഇണ്ടാക്കിയാലും പിള്ളേര് ഇങ്ങനെ മദ്രസേന്ന് വന്ന് കഴിയുമ്പം ആഹ് ചോറൊടുക്കല് ചെലപ്പഴിണ്ടാവും നമ്മളറിയിക്കൂല്ല ചോറ് കൊടുക്കലൊള്ള ദിവസം വീ വീട്ടാരട്ത്ത് വീട്ടില് അ പ പേരൻസിന്റെടുത്ത് പറയാറില്ല അപ്പ അന്നേരം ഇങ്ങനെ ഏഹ് ഇഹ് ഉം അപ്പം അവരും ഇങ്ങനെ വരുമ്പം ചെല ദിവസം ഇങ്ങനെ കണ്ടെയ്നെർലാക്കിയിട്ടാ കൊടുത്ത് വിട്ണെ അവടെ ഇരുത്തി കൊടുക്കുവല്ല അന്നേ രം അവരിങ്ങനെ വരുമ്പം പറയും ഞങ്ങൾക്ക് മദ്റസേല് ചോറ് കിട്ട്ണ ദിവസം ഉമ്മ വടെ എന്തേലും ഉണ്ടാക്കും ഞങ്ങൾക്ക് ഇല്ലാത്ത ദിവസം ഉമ്മ ഒന്നൂട്ട് സ്പെഷ്യല് ഉണ്ടാക്കൊവില്ല എന്നിങ്ങനെ എപ്പഴും പറയും ഇന്ന് ഇന്നുവുണ്ട് ഇന്ത് തേങ്ങാച്ചോറ് കിട്ടിയിട്ടുണ്ട് പള്ളീന്ന്
അടിപൊളി അപ്പം ഇന്ന് രണ്ട് സ്
ഇന്ന് ര രണ്ടും സ്പെഷ്യലാണ് കഴിഞ്ഞ ആഴ്ചയും ഇത് മാ തിരി ഞാനൊരു സ്പെഷ്യലും ഉണ്ടാക്കിയാര്ന്നു അന്നും ഇതുമാതിരി മദ്രസേന്ന് ചോറ് കിട്ടി
അതെന്താ അവര് അങ്ങനെ ഇൻഫോം ചെയ്യാത്തെ ഞങ്ങടെക്കെ ഇവ് ഇവിടെയൊക്കെ എല്ലാം പറയും
മിക്കവാറും എല്ലായിടത്തും തന്നെ പറയും ഇവിടത്തെ എല്ലാ കാര്യങ്ങളും ഇച്ചിരി വ്യത്യാസവാണ്
ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം പറയുവാണെങ്കി നമ്മളതനുസരിച്ചേ ഫുഡൊക്കെ വേസ്റ്റ് ആവണ്ടാല്ലോ അപ്പം അതോണ്ട് പറയും നേരത്തേ കൂട്ടി പറയും തലേദിവസോക്കെ അറിയിക്കും ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് നിങ്ങള് ഫുഡ് കൊടുത്തു വിടണ്ട പിന്നെ വൈകുന്നേരം വരെയൊക്കെ ഇണ്ടാവും അപ്പ അന്നേരം ഫുഡ് കൊടുത്തു വിടണ്ട
ആഹ് അ വൈ വൈകുന്നേരം വരെയൊക്കെ ഒ ൾ നേരത്തെ പണ്ട് വൈകുന്നേരം വരെയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം മ്മാ കുറച്ച് ദിവസങ്ങിൽ മാത്രേ ഉണ്ടായിരുന്ന്ട്ട്ണ്ടായിരുന്നുള്ളൂ പിന്നി ത്തെ എല്ലാ ദിവസവും ഉച്ചരേ ഒള്ളൂ അപ്പം അവിടെ ഇരുത്തി കൊടുക്കുന്നതും കൊറവാ
ആഹ് പിന്നെ കൊഴ്‌പ്പുവില്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാരണം ട്ടിലുള്ളവർക്ക്‌ കൂടെ കൂടി കഴിക്കാം കേടായി ഒന്നും പോവില്ല ല്ലോ അന്നേരം ഫ്രഷ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ മതി
വെച്ചാൽ മതി ഉം
അങ്ങനെ കഴിക്കുമ്പോ അത് വേസ്റ്റ് ആവാതെ
ആഹ് വേസ് കിട്ടാവാറില്ല പിന്നെന്താന്ന് വെച്ചാ രണ്ട് സ്പെഷ്യൽ ഒരേ സമയം കിട്ടുമ്പോ രണ്ടും
ആഹ് പറ്റൂല അത് ശെരിയാ രണ്ടും കാണുമ്പോ കഴിക്ക പിക്കാൻ തോന്നും ആഹഹ അതിയോളാ പിള്ളേർക്ക് പിള്ളേർക്കും നമ്മുക്കും ഒക്കെ അതൊക്കെ ഒരു രസണല്ലോ
ഏയ്
അത് ശരിയാ നമ്മള് ചെറുതിലെ ആയിരിക്കുമ്പോ നമ്മുക്കും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതൊക്കെ കാണുമ്പോ ഭയങ്കരൊ ഒരു ആകാംക്ഷയും നമ്മുടെ വീട്ടിലാണേലും സ്പെഷ്യൽ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരാകാംക്ഷല്ലേ കഴിക്കാനും എല്ലാരും കൂടെ കൂടി ഷെയർ ചെയ്ത് കഴിച്ചാ മതി അപ്പൊ രണ്ടും കഴിക്കാൻ കുറേ
ആഹ് അങ്ങനെയാ കഴിക്കാറ അല്ലാതെ കൊണ്ടുവരുന്ന സമയത്തും രണ്ട് പൊതി കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെിൽ ഞങ്ങ നാല് പേും കൂടെ ഇരുന്നട്ടാണ് കഴിക്കാറ്
ആ ആ ആ അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ കാര്യം സെറ്റായി ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞോ
ബാക്കി ഏകദേശം ഒതുക്കിക്കൊണ്ടിരിക്കണു പിന്നെ സ്കൂളില് പഠിപ്പിക്കാനായിട്ട് പോകുന്നുള്ളതുകൊണ്ട് അതിൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്
ഉം ഞങ്ങക്ക ഇവിടെ മഴ ഉണ്ടായിരുന്നില്ലേ രാവിലെ തൊട്ടൊരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി വെയില് വരണം കണ്ടപ്പോൾ ഞാൻ തുണിയൊക്കെ വന്ന് കുറച്ച് ഒരുപാടൊന്നും ഇട്ടില്ല കുറച്ചൊക്കെ ഒന്നും എടുത്തിട്ട് ഇത്ത് വന്നപ്പോഴേക്കും മഴ പൊടിഞ് അപ്പോ ഓടി പോയി ഇല്ലെ നനഞ്ഞില്ല അതിനുള്ള മഴ പെയ്യോ ഇല്ല അതല്ലേ രസം മഴ ഇട്ട് പെയ്യോ ഇല്ല നമ്മൾ ഒരുവക കളിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ നിക്കുഅ അപ്പം രാവിലെ തൊട്ട് അങ്ങനെ ആയതുകൊണ്ട് പിന്നെ വെയിലം ഒന്നും പ്രതീക്ഷിക്കണ്ട പിനിയിപ്പം കുറച്ച് തുണികളൊക്കെ കഴുകിത് ഇങ്ങനെ കൂട്ടി വെച്ചേക്ക ഇനി അതൊക്കെ ഒന്ന് ഉണങ്ങി ഇത് ഉണങ്ങാൻ വിരിച്ച ഇടണം
ആ പുറകോശത്തെ ഒരു ചാർത്തില് അവിടെ ഉണങ്ങ അങ്ങനെ ഇല്ലേ
അങ്ങനെയുണ്ട് അതിനകത്താണ് കുറച്ചൊക്കെ ഇപ്പ കുറേ ദിവസമായില്ലേ മഴ ഇങ്ങനെ പ്പോഴി നിക്കണോ
ആഹ്
കണ്ടിന്യൂസ് മഴയാണല്ലോ അപ്പ അതുകൊണ്ട് എടുത്തൊന്നും വയ്ക്കാൻ പറ്റില്ല ആഹ് ഒണങ്ങും നമുക്ക് ഉപയോഗിക്കാം അയണ് ചെയ്തി ട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷെ എടുത്ത് മടക്കി വെക്കാനൊന്നും പറ്റൂല
ആഹ് പകത്തി
അപ്പൊ അങ്ങനെ വെച്ചാലല്ലേ നമുക്ക് ആ അങ്ങനെ വെച്ചാലല്ലേ അടുത്ത ട്രിപ്പ് പ്പ വിരിച്ചിടാൻ പറ്റുള്ളൂ അതുകൊണ്ട് പാടാം അപ്പം ഞാൻന്നിപ്പോ ഇനി അത് എടുത്തിട്ട് അയൺ ചെയ്തൊക്കെ എടുത്ത് വയ്ക്കും ബാക്കിയുള്ളത് ഇന്നിപ്പോ കഴുകി വിരിച്ചിടാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നു
ആ ഹാ ഹാ
അങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ ഓരോ പണികള് വരില്ല
അതെ
ഒരു ദിവസം അനങ്ങാണ്ട് വീട്ടിൽ ഇരിക്കാന്ന് വിചാരിച്ചാ നടക്കൂല
ആ ഇന്നെന്തോ ചെടികളടെ പരിപാടിയക്കെ ഒക്കെ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നോ
ആഹ് ചെടികള്ടെ പരിപാടി ഒക്കെ ചെയ്യ്ണംന്ന് വിചാരിച്ചൊന്നും നടന്ന്ട്ട്ല്ല ഇപ്പെ എന്റെ ക്ക്യാ ചെയ്യ്ണെ. ഒന്നും ചെയ്യാനും പറ്റില്ല. മഴയൊക്കെ ആയതു കൊണ്ട് പിന്നെ എനിക്കും തീരെ പറ്റ പറ്റ്ണില്ല ഇന്നിപ്പം തലയ്ക്കൊക്കെ ഒരു അസ്വസ്ഥത മാതിരി. പനി പനിക്ക്യുണ്ടോന്ന് ചോച്ചാ അങ്ങനെ പനിയില്ല ഉം പനിക്ക്ണ് ഇണ്ടോന്ന് വെച്ചാ അങ്ങനെ പനിക്ക്ണില്ല പക്ഷേ പക്ഷെ ഒരുമാതിരി അസ്വസ്ഥതയാണ്. പിന്നെ ചെറിയൊരു ടെമ്പറേച്ചറൊക്കെ തോന്ന്ണൂണ്ട്.
അഹ്
അപ്പം നമ്മളീ ഇന്ന് ഇപ്പം നല്ല കാറ്റ ഇവിടെ അപ്പം പൊറത്തെറങ്ങുമ്പം പൈങ്കര തണുപ്പ് ഒന്നാത് നമുക്കൊരു പനിക്കോള ഒള്ളതു കൊണ്ടായിരിക്കും ഒരു തണുപ്പ് കൂടുതല് ഉണ്ടാവൊല്ലോ അപ്പൊ പൊറത്തെറങ്ങി നിക്കുമ്പോ ഭയങ്കരായിട്ട് തണുക്ക്ണു പൊറത്ത് ഇനി അത് അടിച്ച് പിന്നെ വീണ്ടും കൂടി കഴിഞ്ഞാ പാടെല്ലെ ഇന്ന് വിചാരിച്ചാ പിന്നെ പൊറത്തേക്ക് അധികം എറങ്ങിയില്ല.
ഉം
പിന്നി ഇപ്പം എന്നന്നാ ഫുഡൊക്കെ കഴിച്ചാ അങ്ങനെ ഇരിക്കാം ഇനി വീണ്ടും അടുത്ത ദിവസത്തേക്ക് നീക്കി വച്ചാലോ ഇന്നൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്ക്ണു
ആഹ്
തൈകള് നടലൊക്കെ. ബാക്കി പണികള് ഇപ്പം നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റുല്ലാലോ
ഉം
അപ്പൊ അങ്ങനെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയി കൊറച്ച് പണികള് ഉണ്ടായിരുന്നു
അഹ് ആഹ് ഞാനിവടെ ഞങ്ങള് രണ്ടു പേരും കൂടെ കൂടി രാവിലെ ഒരു ചെറിയ അത്യാവശ്യം ഒരു ക്ലീനിങ് നടത പത്തി കൊറേ എല്ലാ ഇങ്ങനെ നെരന്ന് എറക്കി കെടക്കുവായിരുന്നു അപ്പം അതെല്ലാം ഒന്ന് അത്യാവശ്യം ഒന്ന് ക്ലീനാക്കി
ഇന്നും പോകുമ്പ പിന്നെ അതും പാടാ. ഒരു ദിവസംല്ലേ കിട്ടണൊള്ളൂ. അപ്പം അന്നേരം പിന്നെ അതും ബുദ്ധിമുട്ടാണ് ആഹ് ഒരു ദിവസം കിട്ടുമ്പ ക്ലീനിങ്ങിന്നെന്നെ തെകയൂല്ല
ക് അതെ ക്ലീനങ്ങിനെന്നെ തെയ്യൂല്ല. പിന്നെ ഇന്ന് ഇത്ര നേരം വരെ ഒരു ചെറീയൊരു വെയിലുണ്ടായിരുന്നു
ആഹ്
മഴ പെയ്തില്ല പെയ്യും പെയ്യുംന്ന് തോന്നിക്കുന്ന രീതിയില് നിന്നു എന്നാലും വെയിലുണ്ട് ഉണ്ടായിര്ന്നു അത് കാര്ണം കെടെന്നേർന്ന തുണികള് ഒണങ്ങി കിട്ടി
ആ എടുത്ത് വയ്ക്കാൻ പറ്റി
ആ എടുത്ത് വയ്ക്കാൻ പറ്റി
എനിക്ക് അത്രയും കിട്ടിയാലും മതിയായ്ര്ന്നു. അതൊന്നും എടുത്ത് വെക്കാൻ പറ്റിയായിരുന്നെങ്കി പിന്നെ ബാക്കിയള്ള
ആ ഇവടെ രാവിലെ അത്യാവശ്യം ച്ചൊ ഉണ്ടായിര്ന്നു
ആഹ് ഇവിടെ അങ്ങനെയും വന്നില്ല. രാവിലെ നല്ല വെയില് പോലെ വന്നത് അപ്പം ഞാൻ വിചാരിച്ചു. ഇന്ന്എന്തായാലും വെയിലാണ് അപ്പം അതൊന്ന് ചെയ്യ. എല്ലാ ഇന്ന് ഒതുക്കി സെറ്റാക്കാ ഇന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ അപ്പഴേക്കും മഴയും ചാറി തുടങ്ങി. എടക്ക് എടക്ക് ഒരു വെയില് വരുന്നെ പോലെ വരും അപ് ഇപ്പ തന്നെ മഴ വെരും. അങ്ങനെ ഇന്നത്തെ ഒരു കാലാവസ്ഥ നമ്മളെ പറ്റിക്കുന്ന ആഹ് നമ്മളെ പറ്റിക്കുന്ന കാലാവസ്ഥെ ഇന്ന് ഇനിയിപ്പ എങ്ങനെയാണ്. ചെലപ്പോ ഇന്നാലും ഒണങ്ങൂല്ല നമ്മള് വിരിച്ചിടുമ്പഴേക്കും മഴ വെരും. അപ്പൊ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ അതുകൊണ്ട് പിന്നെ . തിരിച്ച്ടാൻ പൊറത്തേക്ക് എറങ്ങിയില്ല.. പിന്നെ ഇപ്പെ അതിങ്ങനെ കൊണ്ടോന്ന് കൂട്ടി വെച്ചേക്ക്ണു. ഇഞ്ഞ് അതെക്കെ ഒന്ന് റെഡി ആക്കണം. അങ്ങനെ അങ്ങനെ കൊറച്ച് പരിപാടികള്.
ആഹ്
പിന്നെ ഇപ്പെഴ് ഈ സൺഡേ ആയത് കൊണ്ട് ആരെങ്കിലൊക്കെ ഫോൺ വിളിക്ക്യും.
ഉം
ഫ്രണ്ട്സും ഒക്കെ ആകെ ഞാനും പുറത്ത് ഇപ്പ തയ്ക്കാനും അങ്ങനെയൊക്കെ പോകുന്നത്കൊണ്ട് വിളിക്കുന്നത് തി ഇങ്ങനെയുള്ള ദിവസങ്ങളില വീ ട്ടിൽ ഉണ്ടാവുള്ള ദിവസമല്ലേ വിളിക്കയുള്ളൂ അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിക്ക അങ്ങനെയും കുറച്ച് സമയം പോകും. അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കണു ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ പോണതാ മഴയൊന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എല്ലാം വേഗം വേഗം പണികളൊക്കെ ചെയ്ത് ഒരു ഇതു പക്ഷെ അല്ലാതെ നടക്കില്ലല്ലോ
ഉം
അതുകൊണ്ട് പാടാ ഇനിയിപ്പൾ കുഴപ്പമില്ല ഇനി ഫുഡ്‌ ഇതെ ആയി പിന്നെ ഇന്നപ്പോ രാവിലെ എല്ലാരും താമസിച്ചാ കഴിച്ചെ
ആഹ്
അതുകൊണ്ട് പിന്നെ ഇനി താമസിച്ച് തന്നെ ഉച്ചയ്ക്കും കഴിക്കുള്ളൂ
ആഹ്
അപ്പൊ അതുകൊണ്ട് ആഹ് ഒരു കാര്യം ഓക്കെ
അങ്ങനെ ഇരിക്കണു പിന്നെ ഒന്ന് ഉം ബാക്കി ഇനി കുറച്ച് ഒതുക്കിപ്പറിക്കിയൊക്കെ വയ്ക്കാനും അങ്ങനെയൊക്കെയുണ്ട് അങ്ങനെ ഓരോ പണികളും ഒക്കെയ ആയിട്ട് അങ്ങനെ പോണു വീട്ടില് എല്ലാവരും കൂടെ കൂടുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം ചെയ്യാം പക്ഷെ അതങ്ങനെ ആഹ് ഒരു ദിവസം കിട്ടുമ്പോ എല്ലാവർക്കും തന്നെ കുറച്ച് മടി വരും. ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ ഒരു ദിവസം അല്ലേ ഇ വണള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഈ പനിയുടെ ഒരു ക്ഷീണം ഒക്കെ വരുമ്പോൾ അതും നമുക്ക് ഒരു മടുപ്പാണല്ലോ. ആഹ് ചെയ്യണന്നുണ്ടെങ്കിലും പിന്നെ ചെയ്യാൻ തോന്നൂല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഇച്ചിരി മടി പിടിച്ചും പെൻഡിങ്ങായിട്ടും ഒക്കെ വച്ച് വെച്ച് വൈകുന്നേരം ആവുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആകും
അങ്ങനെ അങ്ങനെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ പോക്ക് ഞങ്ങൾ അങ്ങനെയാണ് ചില ദിവസം നമുക്കൊരു മടി വന്ന ദിവസം വരുമ്പോൾ അങ്ങനെയല്ലേ ഓരോ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു കുഞ്ഞു മടി വരും. അപ്പൊ അത് പിന്നെ ആവട്ടെന്ന് ആഹ് പിന്നെ ഇച്ചിരി നേരം ഇരിക്കാൻ തോന്നും അപ്പൊ ഫോണ് ഒന്ന് എടുക്കും ഫോൺ എടുക്കുമ്പോൾ പിന്നെ ഹേ നമ്മള് അത് കുറച്ചു നേരം അത് നോക്കും
അങ്ങനെ അങ്ങനെ ഓരോ പരിപാടി പെൻഡിങ് വരും അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ പറയണ കുറച്ച് മടി ആഹ് ഇന്നത്തെ ദിവസം നല്ല മിക്ക സൺഡേകളും അങ്ങനെ
ഹാ
ഹാ മിക്ക സൺഡേകളിലും അങ്ങനെയാ ഒച്ചിരി ചെറിയ മടിയും കാര്യങ്ങളും ഒക്കെ വന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കും പിന്നെ പിന്നെ നമ്മള് തിങ്കളാഴ്ച തൊട്ട് വീണ്ടും വാണല്ലോ രാവിലെ എല്ലാം ചെയ്യുന്നു ആഹ് പിന്നെ നമ്മടെ ഒര് ഓർഡർ ആയ് ട്ട് അങ്ങനെ അങ്ങ് പോന്നു അപ്പോ പിന്നെ ആഹ് മടിയും കാര്യങ്ങളും ഒന്നും ഇല്ല്യാ ഈ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒര് ദിവസം വേരാൻ വേണ്ടി വെയ് റ്റിയും മടി പിടിക്കാൻ വേണ്ടി അങ്ങനെയാണ് പിന്നെ മക്കള് എന്തേയ്യോ എന്നിട്ട് അലോ
ന്ന് പോയില്ലാ
ആഹ് ആഹ്
ഫോണിനത്തേക്ക് ഇരിക്കാതെ രാവിലെ തന്നെ അത്യാവിശ്യം ചെയ്ത് തീർക്കാനോണ്ട് കൊറെ കാര്യങ്ങളൊക്കെ ഇര്ന്ന് ചെയ്തൊക്കെ തീർത്തൊണ്ട് ഇരിക്കണ്യാണു അത് തന്നെ ഏകദേശം ഒത ക്കാലൊക്കെ ഏകദേശം ആഹ് തീരാറായിക്കൊണ്ടിരിക്ക്യാണു
ആഹ് ആഹ് ആഹ്
ച്ച് കയിഞ്ഞ് കയിഞ്ഞിട്ട് ഒണ്ടാങ്കി എനിക്ക് സ്കുളിത്തേ കൊറച്ച് വർക്കകള് ഉച്ചാ കഴിഞ്ഞിട്ട് വേണം ഇരുന്ന് ചെയ്യാനായിട്ട് ഉം
ആഹ് ആഹ് ആഹ് ആഹ് അതും അതും ഒര് ഓഡാറാണ് അപ്പം അന്നേരം പിന്നെ നമ്മക്ക് വേറൊന്നും ചെയ്യാനില്ലാ അല്ലോ പിന്നെ ഇനി ഇപ്പം പിള്ളേർക്കും അവരുടെ കാര്യങ്ങളുമായിട്ട് അവർക്കും നടക്കാം
നടക്കാം ഉം രണ്ട് പേർക്കും ഇപ്പോ സ്കേറ്റിംഗങ് നെ കഴിഞ്ഞാ വർഷമൊക്കെ സ്കൂളിള് സ്കേറ്റിങ്ങും ഒണ്ട് അഡീഷണല് ആയിട്ട് കോ കരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് പല സാനങ്ങളും ഇണ്ട് അവര് ചേർന്നേക്കാണ സ്കേറ്റിംങ്ങാ അപ്പോ കഴിഞ്ഞ പ്രാവശ്യം സ്കേറ്റിങ്ങിൻ്റെ ഷൂ ഒക്കെ സ്കൂളില് തന്നെ വെച്ചിട്ട് വെരുവാരുന്നു ഈ പ്രാവിശ്യം ഇങ്ങോട്ടേക്ക് കൊണ്ട് വെരും അപ്പം
എടക്ക് ഇരിക്കുന്ന സമയത്ത് എല്ലാം ഇവടെ ഇര്ന്നിട്ടും
ആഹ് ആഹ് ആഹ് അങ്ങനെ പ്രാക്ടീസ് ചെയ്തലാണ് അതും കൊണ്ടര് പ്രയോജ ഉള്ളാ നമ്മക്ക് ഒര് ഇത്തിരിയും കൂടെക്കെ സ്പീഡും കാര്യങ്ങളും ഒക്കെ ആവു ഒള്ളൂ
ബാവുള്ളു അന്നേരം ഈ വീടിന് ഉള്ളിലേക്കൂടെ തന്നെയാ അപ്പം ആകെ കൊറച്ച് സ്ഥലമാണല്ലോ വീടിൻ്റെ അകത്തായിട്ട് ഒള്ളൂ പോറത്തേക്കോടെ ബയങ്കര അങ്ങനെ ഓടിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ ലെവലായിട്ടുള്ള സ്ഥലം അല്ലാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അങ്ങനെ ഒര് പ്രാക്ടീസ് ചെയ്താലാണ് അതിനൊരു നല്ലാ ഗുണം കിട്ടു ഗുണം കിട്ടുള്ളു സ്പീഡ ഒക്കെ ആവോള്ളൂ നമ്മക്ക് അതൊരു എന്താ പറയണേ അയിന്റെ ബാലൻസും കാര്യങ്ങളൊക്കെ വേരുയുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നടക്കട്ടെ പരിപാടികള്
ചെവി
ശേരി എന്നാ ഓക്കെ
ആഹ്